ഹലോ ആഹാ എന്താ ബ്രോന്റെ ഹോബീസ് എന്തൊക്കെയാ?
ന്റെ ഹോബീസിനാണ് ഞൻ സീരീസ് കാണുക, മൂവി കാണുക ബുക്ക് വായിക്ക അങ്ങെനേ ന്തെങ്കിലൊക്കെയാ.
ആണല്ലേ- ഞാനും സിനിമ സീരീസ് ഞാന് കാണും ഗെയിമൊക്ക കളിക്കും ഒരുപാട്. ഗെയിം ഡെവലപ്പിലോട്ടൊക്കെ ഇങ്ങെ പോകണവെന്നാ താല്പര്യം. ചെുതായിട്ട് സ്റ്റാർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഗെയിം ഡെവലപ്മെന്റെ ഒക്കെ ആഹ്
ബ്രോയുടേരുമെയിൻ ഗേയീം എന്തേന്നു കൺസെപ്റ്റ്
ങ്കിയം ഒരു സ് ഓഫ് ലൈൻ സോളോ പ്ലെയർ. ഗെയിം ആയിരിക്കും എനിക്ക് ഇപ്പഴത്തെ ഒരു ഡ്രീം പ്ലേ സ്റ്റോർ സ്കീമിലൊക്കെ ഫോക്കസ് ചെയ്തിട്ട് ആൻഡ്രോയിഡ് ബേസ്ഡ് അങ്ങനൊയിരിക്കും ഫാസ്റ്റ് ഒരു ഗെയിം ആഹ് ആ ഒരു സ്റ്റോറി ഗെയിം ആയിരിക്കും ഒരു നൈറ്റില് സോംബീസും. പിന്നെ മോൺസ്റ്റേൾസൊക്കെ വരുന്നത് രാക്ഷസൻ മാർ അവരൊക്കെ വരും പിന്നെ അവരെയൊക്കെ നമ്മള് ഒരാൾ സഹായിക്കൻ ആൾക്കാരാണ് നമ്മള് അങ്ങൊക്കെ പറഞ്ഞൊരു സ്റ്റോറി മോടിക്കും. പിന്നെ ഒരു ഓപ്പൺ വേൾഡ് മാപ്പ് ഓപ്പൺ വേൾഡ് മാപ്പ് ആയിരിക്കും എന്നിട്ട് ഈ ഡേ നൈറ്റ് സൈക്കിൾസും ഇണ്ടാവും.
കൊല്ല കൊല്ല ഇപ്പൊ ബ്രോ ഇപ്പം ഒരു സോംമ്പി സോമ്പി സിറ്റുവേഷൻ ഉണ്ടാവി റിയൽ ലൈഫിൽ എന്ത്യ്യും
വന്നാ നമ്മള് മാക്സിമം ഫുഡും സപ്ലൈസും എല്ലാം നമ്മള് പൂഴ്ത്തിവെച്ചിട്ട്. നമ്മള് നല്ല ബാരിക്കേഡും എല്ലാം ചെയ്ത് സോബീസൊക്കെ വരാതെ ശ്രമിച്ച്. വെപ്പൺസൊക്കെ ആയുധങ്ങളെല്ലാം നമ്മൾ ശേഖരിച്ച്. ആളെല്ലാ കൂട്ടി ഷെൽട്ടറൊക്കെ ഉണ്ടാക്കി താമസിക്കാ രക്ഷപ്പെടാൻ ശ്രമിക്കും. പിന്നെ ഈ സോംബീസ് പട്ടിണി കെടന്ന് ആ പട്ടണി കെടന്ന് മരിക്കുന്നവ ഒരു ഒന്നര മാസം വെയിറ്റ് ചെയ്യും രണ്ടു മാസത്തോളം വെയിറ്റ് ചെയ്യാം. വെള്ളിയിലുള്ള സോംബീസ് എല്ലാം ഇൻസെക്ക്റ്റായി മരിക്കുന്നവരേ
നല്ല പയ്യൻ ഇപ്പൊ ബ്രോയിഡ് ഞാൻ സ്ലൊ ഒരു അതെ അതെ അതെ- പ്പ് ഒരു സോംബി സിനിമ അന്ന് കട വരാൻ പറ്റോ?
ആ എനിക്ക് ത് പാനിക്കുമ്പോവരുന്നത് സ്ട്രേക്ക്മുസാന്റാണ് വര്ന്നത് കരണോ ഇമോഷ് മാണ് അടിപൊളിയുരു കഥയാണ് ആ
ഡേയ്സി കണ്ടായിരുന്നോ? ഡേസി എന്ന് പറഞ്ഞ വേൾഡ് വാർ സി അതും കണ്ടാണല്ലേ വേ ഓ വേൾഡ് വാർസി കണ്ടില്ല ല്ലേ ഡേസി അല്ലേ കണ്ടിട്ടുള്ളേ വേൾഡ് വാർസി ആഹ് വേൾഡ് വാർസി എന്ന് പറയുന്ന നമ്മളാണെങ്കിൽ ര് സോംമ്പി ഈ വൈറസ്സാണെങ്കിൽ എന്തോ വെപ്പണൈസ് ചെയ്യാൻ വേണ്ടി ആയുധകരമായി ആക്കാൻ വേണ്ടി ഒരു ഗവൺമെൻറ് അതിനെ ഇൻവെൻറ് ചെയ്യത് കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ട് ഇവരാന്നേങ്കിത് അറിയാതെ കണ്ട് ലീക്കായി പോയി. ലോകം മൊത്തം ഇത് പടരും ലോകം മൊത്തം- തോമ്പികാളാവുകയും എന്നിട്ട് പക്ഷെ ഈ സോമ്പികൾക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട് ജെ ഈ ജെനറ്റിക്കലി എഞ്ചിനേഡായത്കൊണ്ടേ നമ്മള് ഓടുന്ന ആ സോമ്പികളെ പേടിച്ച് ഓടുന്നവരെ മാത്രം ആക്രമിക്കുന്ന ഒരു രീതിയിലാണ് ഈ സോമ്പികള് അപ്പം അത് മനസ്സിലാക്കി രക്ഷപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കഥയാണ്
ബ്രോയീടേയിഷ്ട്ടപെട്ട ഫുഡെന്തുവ. ഞാൻ ലാസ്റ്റിണ് അല്ല നമുക്ക് സിനിമയെ പറ്റി സംസാരിക്കാൻ ഞാൻ ലാസ്റ്റ് കട്ട സിനിമ ആ ബാലൻന്ന് പറഞ്ഞ മലയാള സിനിമയാണ്.
ബാലന്ന് ഇല്ല ഇല്ല ബാലനോ?
ആഹ് അതെ അതെ അതെ അതെന്ത ഒരു ആ അതങ്ങനെയല്ല എല്ലാം പുടു മുഖ ആൾക്കാരാണ്
ആണല്ലേ എന്തുവാ അത് എന്തുവാ കഥ എന്തുവാ അത്
ഇതിപ്പം ജയിലീന്നെറങ്ങി വന്ന ഒരു അമ്മയും ഒരു ജയിലിത്തന്നെ ഉണ്ടായ കൊച്ചും ഇവരീ ഒളിച്ച് ജീവിക്കാ ഇത് ജയിലിന്റെ ഇതൊന്നും അറിയാതെ ആൾക്കാരുടെ പേര് ഫേയ്ക്ക് നെയ്മും ഇതൊക്കെ വെച്ച് ഇങ്ങനെ ഒളിച്ച് ജീവിക്കണെ പറ്റിയൊരു കഥയാണിത് അതെയതെ ഒരു
ജീവിക്കോ
ആഹ് അതെ അതെ അതൊക്കെ ഇണ്ടല്ലോ
ആണല്ലേ
അതെയതെ വേറെ ഏതേലും സിനിമ കണ്ടായിരുന്നോ
ഇല്ലില്ല ഞാൻ ലാസ്റ്റ് കണ്ട മലയാള സിനിമ ദൃശ്യം ത്രീയാണ് തിയേറ്ററി പോയി കണ്ടത്.
ഓ ഓക്കെ ഓക്കെ അത് ചോയിച്ചോ
പക്ഷെ അത് ദൃശ്യം ത്രീ ആദ്യം ഇച്ചിരി ലാഗാണ് പിന്നെ പതിയെ പതിയെ ഒരു മിസ്റ്ററി സസ്പൻസക്ക കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് ഒര് ട്വിസ്റ്റൊക്കെ വെച്ചങ് പീക്ക് ആക്കാൻ ശ്രമിക്കും വണ്ണും ട്ടൂ ന്റ അത്രേയില്ല ദൃശ്യം വണ്ണും ടൂവും നല്ല രസല്ലായിരുന്നോ അടിപൊളിയല്ലായിരുന്നോ അത്രൊന്നും വന്നിട്ടില്ല ദൃശ്യം ത്രീ
ബ്രോ ഹൊറർ സിനിമോക്കെ കാണുവോ
ചില സമയത്ത് തോന്നിയിട്ടൊന്നില്ല സിനിമക്ക് ഹൊറർ സിനിമയ്ക്ക് ഒരു വലിയരു താല്പര്യം ഇതുവരെ തോന്നിയിട്ടില്ല
ആണല്ലേ ബ്രോക്ക് ഏത് ഏത് സിനിമയ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏതാ ഈ ഇംഗ്ലീഷ് സിനിമയില്
ഏത് ജാൻവ ആണോ
ആഹ്
ഫാന്റസി നല്ല വേൾഡ് ഇപ്പ ഇഷ്ടപ്പെട്ട ഒരു ഫ്രഞ്ചേസി
ഏത് ഡ്യൂണോ ആ അതിനാ ഇത് ബുക്കാന്നൊക്കെ കേട്ടോണ്ട് സിനിമയുണ്ടല്ലേ അവർക്ക്
അതെ അതെ ഡ്യുണോ സിനിമ തേർഡ് പാർട്ട് എറങ്ങെണ്ട്
ആണല്ലേ ഓ ഏഹ് എന്തുവാടെ ഡ്യൂൺ കഥയെന്തുവാത്
ഡ്യൂൺണ്ടേ കഥ എന്നുപറഞ്ഞാ ഇന്റൻ ഗ്യാലക്സി വാർആന്ട് ടോം ഒരു രാജാവുണ്ടായിരുന്നു രാജാവിന് ആ രാജ്യത്തെ തുടങ്ങണ കഥയാണ് ഈബൻ തന്നെ റിവഞ്ച് കൂടി കൂടി ആ ഗാലക്സി ഫുള്ള് നശിപ്പിക്കുന്ന ലെവലിലേക്ക് കേറിവരുന്നത് കഥ
ഓ അങ്ങനെയാണല്ലേ ഓ കേട്ടിട്ട് നല്ലൊരു കഥയായിട്ട് തോന്നുന്നുണ്ട്ത് പറ്റുങ്കി കാണാൻ ശ്രമിക്കാം ഞാനിത് ആണല്ലേ വേറെ ഏതാണ് സിനിമ വേൾഡ് ബിൽഡിങ്ങക്ക ടൈപ്പ്
ഇപ്പം ഉം ഹാരിപോട്ടർന്നുള്ളത്
അതെ അതെ ഹാരി ഫോർട്ടർ നല്ലൊരു വേൾഡ് ബിൽഡിംഗ് തന്നെയാണ്.
നല്ലൊരു റിയൽ ലൈഫും പങ്കെടുക്കുന്നു കുറെേ അല്ലാത്ത ദേശത്ത കുറെല്ല സകൽ സാധനം ഉണ്ട് അല്ല
അത് മാത്രല്ല വേൾഡ് വിളി അതിനകത്തുള്ള മാജിക് ബീറ്റ്സും സ്പെൽസും എല്ലാം അടിപൊളിയായിര്ന്ന്.
അതെയതെയതേ
ബ്രോ ട്രാവലിങ് ഒക്കെ ചെയ്യാറുണ്ടോ ഒരുപാട്
ഉണ്ട് ഉണ്ട് ധാരാളം
ആണ്ല്ലേ
അവസ്ഥ ഇല്ല അവസാനം ഞാൻ ഇപ്പൊ പോണ്ടിച്ചേരി വരെയൊക്കെ പോയത് ഈ ജൂൺ പകുതിയൊക്കെ ആയപ്പോൾ അതേയതേ അതെ ഡോക്ടക്കന്നെ പോയത്
ഓ എങ്ങനെ ഉണ്ട് അത്
പോണ്ടിച്ചേരി ട്രിപ്പ് മോശമായിരുന്നു കാരണം തന്നെയാണ് പോയത് ആകെ പക്ഷെ സ്ഥലം അടിപൊളിയാണ് നല്ല അഞ്ചേയിലേക്ക് വട നമ്മടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ധാരാളം പോയിന്റ് ഉണ്ട് അവരിങ്ങനെ ഫ്രഞ്ചുകാരുടെ ഇങ്ങനത്തെ കടയൊക്കെ ഉണ്ടത്
ഈ പോണ്ടിച്ചേരി പോണ്ടിച്ചേരി എന്ന് പറഞ്ഞാൽ തമിഴ്നാട് സൈഡ് അല്ലേ
അതെന്നേ തമിഴ്നാട് സൈഡ് ആണ് തമിഴ്നാട് ആയിട്ട് നല്ല വ്യത്യാസം ഉണ്ട് അവിടുത്തെ കൾച്ചറും ആയിട്ട്
ആണല്ലേ ആഹ് ശരിയാ മലയാളികളാന്നോ അവിടെ കൂടുതൽ കൾച്ചറ്
അങ്ങനെയൊന്നുമില്ല തമിഴൻമാര് തന്നെയാണ് കൂടുതല് പക്ഷെ എന്നാലും അവർക്കൊരു എന്തുവാ ഞൻ ഈ ചെറിയ ഡീറ്റിൽ
ആണല്ലേ എനിക്ക് തഞ്ചാവൂരും പോണ്ടിച്ചേരിയൊക്കെ പോകണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്ന് ഇതുവരെ സ സ നടന്നിട്ടില്ല പറ്റുമെങ്കി പോവാൻ ശ്രമിക്കണം തഞ്ചാവൂരൊക്കെ അത് ഹിസ്റ്റോറിക്കൽ പ്ലേസ് അല്ലേ ഒരുപാട് മോണിമെന്റ്സും ഹിസ്റ്ററിയും അടിപൊളി സ്ഥലമല്ലേ കാണാൻ തന്നെ രസമാ തഞ്ചാവൂരൊക്കെ ഞാൻ കൂടുതലും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോകുന്നത് സോളോ ട്രിപ്പ് ഏറ്റവും കുറച്ചേ പോവത്തേ ഒള്ളു ആണോ
ഇപ്പം അമ്പളം ഭയങ്കര ഫേമസ് ആണല്ലോ
ആണ് ആണ് ആണ് രാമേശ്വരം ഞാൻ പോയിട്ടുണ്ട് പക്ഷെ രമേശ്വരത്തെക്കാ ഇച്ചിരൂടെ അടിപൊളായിട്ട് എനിക്ക് തഞ്ചാവൂര് റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടേ അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് തഞ്ചാവൂരാ ഇച്ചിരി കൂടെ കാണാൻ രസമായിട്ട് രാമേശ്വരത്തും ഉണ്ട് ആഹ് രാമേശ്വരത്തുണ്ട് രാമേശ്വരം അടിപൊളിയാ
ഫോട്ടോ എടുക്കാൻ എന്തുകൊണ്ടും തഞ്ചാവൂര് ആഹ് ഒരു അമ്പത്തി നാല് സെക്കൻഡ്
അതെ അതെ കാരണം ത തഞ്ചാവൂര് വെളീന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും ആഹ് അതെ അതെ തഞ്ചാവൂര് വെളീന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും പക്ഷേ രാമേശ്വരം അമ്പലത്തിന്റെ ഉള്ളിലാണ് ഈ കാണാൻ പറ്റാത്തെ കൊത്തു പണികളെല്ലാം അതുകൊണ്ട് അധികം ആൾക്കാര് ഫോട്ടോ എടുത്തിട്ടില്ല അതൊന്നും ഫോട്ടോ എടുക്കാൻ ഫോട്ടോ സമ്മ അതുകൊണ്ട് അത്ര റീൽസ് ത്തിനൊന്നും ഫേമസ് അല്ലാത്തൊണ്ടേയ്ര്ക്കും ആ ഈ രാമേശ്വരം അമ്പലൊക്കെ ആഹ് അതെ അതെ രാമേശ്വരത്ത അതേപോലെ തന്നെ ഈ തമിഴ്നാട്ടിൽ മറ്റേ മീനാക്ഷി ടെമ്പിൾ ഉണ്ടല്ലോ അതും അങ്ങനെയാ അകത്തൂന്ന് അടിപൊളി ഭയങ്കര രസമാ അകത്തുന്ന് വെളീന്നും അടിപൊളിയാ അവിടെ നാല് ഗേറ്റ് ഉണ്ട് ഈ ഗേറ്റിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കാനേ പറ്റുള്ളൂ നമുക്ക് വെളിയിൽനിന്നേ ഈ ഗേറ്റ്സിന്റെ ഫോട്ടോയെടുക്കാനേ പറ്റുളളു. നാല് എൻട്രൻസ് എക്സിറ്റായിട്ടുണ്ട്. മീനാക്ഷി ടെമ്പിളില്
ആഹ് ഇതുപോലെ തന്നെ നല്ല കൊത്തുപണിയുള്ള ഒരു സ്ഥലമാണ് മൈസൂര്
ആണല്ലേ
മൈസൂർ കൊട്ടാരം അതേ മൈസ് മൈസൂർ കൊട്ടാരം പോയിട്ടുണ്ട് മൈസൂർ കൊട്ടാരം അകം അടിപൊളിയാണ് ഫോട്ടോ എടുക്കാൻ കിടിലം ഫ്രെയിം ആണ് എവിടേലും ഫോട്ടോ എടുത്താലും എവിടേലും ഫോട്ടോ എടുത്താലും കിടിലം ഇയ്യോ ഒരു നല്ല അടിപൊളി വൈബാണ് അതിന്റെ അകത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ
ഈ മൈസൂർ കൊട്ടാരം ടിപ്പു സുൽത്താന്റെ ആണോ ഓ ടിപ്പു സുൽ തന്നെയാണോ ഈ മൈസൂർ കൊട്ടാരക്കെ ടിപ്പൂന്റെയാണോ
ഇപ്പം നല്ല
ആണല്ലേ, ഞാനും കേട്ടിട്ടുണ്ടൊരുപാട് മൈസൂർകൊട്ടാരംഭയങ്കര അടിപൊളിയാണ്.
ഉം
ആ.. നല്ലഫോട്ടോജനിക്കാണെന്നൊക്കെ
അതു ഭയങ്കര തിരക്കാണു മൈസൂർ കൊട്ടാരം വന്നാലതാണു കുഴപ്പം
ആണല്ലേ ഏതു സമയത്തു പോകുന്നതായിരിക്കു ഏറ്റവും നല്ലത്.
ഒരിക്കലും മറ്റേദസറാ, ദീപാവലീ, സമയത്ത് പോയിക്കൂടാ, ആ സമയത്ത് പോയാൽ തെരക്കുകൊണ്ടുചാവാനേ സമയം കിട്ടൂ ഈ കാലങ്ങളാണേ ആ സമയം അല്ലാതെ വേറെയേതു സമയത്തു പോയാൽ നല്ലതായിരിക്കും.
മാക്സിമം ഞാൻ ആ സമയമല്ലാതെ വേറെ യേതെങ്കിലും സമയത്തു പോകാൻ ശ്രമിക്കാം എന്നാ മൈസൂർ കൊട്ടാരമല്ലേ മൈസൂർ കൊട്ടാരം, ആ.. ബാംഗ്ലൂർ പ്രോപ്പർപോയിന്റ് ബാംഗ്ലൂർ ആണോ അതോ ദൂരെയാണോ.
അല്ലലല്ല, മൈസൂര് കഴിയും നമുക്കിവിടെയിപ്പംവയനാട്ടിൽ മൈസൂർ, മൈസൂർ ബാംഗ്ലൂർ നാഷണൽഹൈവേയുണ്ട്. അപ്പോയൊരു വയനാട്ടിൽ ഒരുനുറ് കിലോമീറ്ററ്, ഒരു നൂറ്റിമുപ്പതു കിലോമീറ്ററൊക്കയേയുള്ളൂ മൈസൂർക്ക്
ഓ താങ്ക്സ് ബ്രോയെന്നാ ശരിയെന്നാ ശരിയെന്നാ താങ്ക്സ് ഞാ പോകാൻ ശ്രമിക്കാം.
ഓക്കെയോക്കെ